ആ ആ എന്തോൊണ്ട് ചേച്ചി വിശേഷം
നല്ല വിശേഷം
ആ പിന്നെ മക്കളൊക്കെ മോളൊക്കെ എങ്ങനേ ഇരിക്കുന്നു
മോളൊക്കെ സുഖായിട്ടിരിക്കുന്നു
ഒച്ചാ ആ ആ അ സുഖായിട്ട് ഇരിക്കുന്നു ആഹ് ഹാ പിന്നെ പറ
പിന്നന്തൊകെണ്ട് വിശേഷവ്ടെ?
ഇവിടെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല്യാ മഴയൊക്കെ ഉണ്ട് അവിടെ എങ്ങനെ ഉണ്ടോ മഴയൊക്കെ ഉണ്ടോ
ഇവിടേ നല്ല മഴ എടക്കെടക്ക് മഴ പെയ്യും പിന്നെ തോരും പിന്നേം മഴ പെയ്യും അങ്ങനെ ഉള്ള കാലാവസ്ഥ്യാ ഇവ്ടെ ആഹ് ആഹ്
മോള് വ വന്നോ കോളേജിന്ന് വന്നോ അതോ
ആ കോളേജിന്ന് ആ വന്നു വന്നു വന്ന് ഫുഡോക്കെ കയ്ച്ചു യോഗ ക്കെയുണ്ട് യോഗ ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ട്
അ വീട്ടി യോഗ ക്ലാസ് ചെയ്യുന്നുണ്ടോ
ആ വ വീട്ടി സ്വന്തായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ആ ആ പിന്നെ അത് കഴിഞ്ഞിട്ട്
ക്ലാസ് ആയിട്ട് വല്ല ആറ്റ ക്ലാസ്സ ആയിട്ട് ഇങ്ങനെ വല്ലോ പിള്ളോരെയൊക്കെ വിളിച്ച അങ്ങനെ യോഗ
അങ്ങനെയ അല്ല അവള് യൂട്യൂബിൽ നോക്കി അവള് സ്വന്തവായിട്ട് ചെയ്യുന്നു
അച്ഛാ അതേ ഉള്ളൂ അല്ലാതെ ഈ ക്ലാസ് ആയിട്ടൊന്നും ചെയ്യുന്നോന്ന് ഇല്ലലിയോ
അതിന് അവൾക്ക് സമയല്ലല്ലോ പഠിക്കാനും ഒക്കെ ഉള്ള സ ആ ടൈം ഇല്ലല്ലോ
അ ആ എന്തോന്ന് പഠിക്കുന്ന ചേച്ചി ഇപ്പം
അവള് ബീടെക്ക്
ബിടെക് തേടിയർ ആഹ്
ഉം
ആഹ് അവിടെയോ ആ മക്കളൊക്കെ എന്ത്യ്യുന്നു
മൂത്ത മോന് ജോലിയായി പിന്നെളയ മോന് മോനും പിന്നെ പഠിക്കുന്നു അവന് ബികോം പഠിക്കുന്ന
എളയമോൻ
പിന്നെ ആ എളയമോന് ആ ആ ബീകോമിന് ആഹ് ലാസ്റ്റ് ഇയറ ഉം തുടങ്ങിപ്പൊ ആഹ് അങ്ങെ അവര് പറഞ്ഞിട്ട് മൂത്ത മോന് ജോലിയായി അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അവൻ ജോലിയായി ജോ
ആ ജോലിയ ആയോ ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അവിടെക്കെ
ഇവിടെപ്പം എല്ലരും സുഖമായിട്ട് രിക്കുന്ന ഇവിടെയും ചെറുതായിട്ടൊക്കെ മഴയും ഭയങ്കര ചൂടാ അവിടെ ചൂടൊക്കെ ഇപ്പ മാറിലിയോ
ആഹ് ഇവിടെ ചൂട് ഇപ്പൊ കൊഴപ്പല്ല ഇവിടെ ഇപ്പം തണുപ്പാ ആഹ് മഴ മഴ പെയ്തപ്പോഴത്തേക്ക് തണുപ്പായി
തണുപ്പായി ആഹ് ഉം പിന്നെ വേറെന്ത ഉണ്ട് വൈടത്തെ ആഹാരം എല്ലാം റെഡിയായോ
വൈട്ടത്തെ ആഹാരം ദോശ ഉണ്ടാക്കി സാമ്പാറുണ്ട്
ആഹ് പിന്നെ എന്തും വൈകട്ട് ഇങ്ങനെന്നോ ഇങ്ങനെ പലഹാരം വന്നോ അതോ
ആഹ് വൈകിട്ട് പല ആഹ് വൈകിട്ട് പലഹാരമ നീ ചപ്പാത്തി അല്ലെങ്കി ദോശ.
ആഹ് ഹ ഹ അതെ ക്കെടാ ഇപ്പൊ നാട്ടില് എല്ലാരും ഇപ്പ ഈ ഇ ഇത് വൈകിട്ടത്തെ പലഹാരം ചോറൊക്കെ
ആഹ് നമ്മളിപ്പ ചോറൊക്കെ പിന്നെ പൊതുവെ ഒഴിവാക്കി ചോറ്ന്ന് ഇപ്പം ഉം ആഹ് ചോറൊക്കെ വൈകിട്ട് ഒരു നേരത്തെ ഭക്ഷണക്കി ഇപ്പൊ ചോറ്
പച്ച അത് ഷുഗറൊക്കെ ഉള്ളോണ്ടയില്ലയോ ആഹ് ഉച്ചക്കൊരു നേരം
ഏഹ് എഹ് അവിടോ
ഇവിടെ ഉച്ചക്ക് ഒരു ന്നേരം ചോറ് ബാക്കി രണ്ടു നേരം ചപ്പാത്തി റൊട്ടി ഉം ഇവിടെ പിന്നെ അതേ ഉള്ളൂ നാം നമ്മുടെ നാട്ടിലെ പോലത്തെ അരിയൊന്നും കിട്ടത്തൊന്നുംല്ലല്ലേ
ആഹ് അവിടെ ഏത് റൈസാ പച്ചരിയാന്നോ.
ആഹ് ഇവിടെ പുഴുക്കല്ലിരി കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ടേ ഇല്ല നമ്മുടെ ഇവി മ്മ ന നമ്മുടെ ആട്ടി കിട്ടുന്ന ടൈപ്പ് റേഷനരിയ പക്ഷെ അതിന് ഭയങ്കര വെലയുവ നമ്മ നമ്മുടെ നാട്ടിലെ കൂട്ട ആഹ് ആഹ് പുഴ ആഹ് അരിക്കുള്ള ടേസ്റ്റ് ഇവിടുത്തെ അരിക്ക് ഇല്ല. കുഴിക്കല്ലരി കിട്ടും പക്ഷെ അത്ര ടേസ്റ്റ് ഏഹ് അത്ര ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല എളുപ്പം വെള്ളത്തിലോട്ടിട്ട് ഒന്ന് തിളപ്പിച്ച ഒരു പത്ത് മിറ്റ് വെക്കുമ്പോഴത്തേന്. വെന്ത് ഉം പുഴുകലരി ഇഞ്ഞ് വരും.
ആഹ് ഇവിടെ നമ്മടെ ഈ റേഷനരിയൊക്കെ നല്ല സൂപ്പർ അരിയ. നമ്മുടെ ഈ ആഹ് ചുവന്ന ചുവന്നരിയു ണ്ടല്ലോ അതന്നെ നല്ല ആഹ് കുത്തരി. അതൊക്കെ നല്ല.
നല്ലരിയ.
ആഹ് ന്ന കൊഴപ്പല്ല അത്. മറ്റേ ഈ വെള്ള വൈറ്റ് റൈസിനേക്കായിട്ട് അതിനേക്കായും കൊള്ളാം.
കൊള്ള ആഹ് ഞാനും ഈ പ്രാവശ്യനങ്ങൾ നാട്ടി വന്നപ്പോം കുത്തരി വാങ്ങിച്ചായിരുന്നു നല്ല. നല്ല കുത്തരിയായിരുന്നു റേഷൻ കടേന് വാങ്ങിച്ചായിരുന്നു.
ഇങ്ങനെയൊക്കെ നാട്ടിലെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാ.
എങ്ങനെക്കെ ആഹ് ഉം പിന്നെ വേറെന്തോ ഉണ്ട്?
വേറെ ന്തുവാ ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു. കുട്ടികളെ സ്കൂളിൽ വിടുന്നു മോളെ സ്കൂ കോളേജിൽ വിടുന്നു. ആഹ് പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നു ഹോസ്പിറ്റലി പോകുന്നു.
ആഹ് ഇപ്പ എന്നെ പിന്നെ അണ്ണനെങ്ങനെയുണ്ട്?
ആഹ് ഇപ്പൊ വലിയ കൊഴപ്പയില്ല അങ്ങനെ പോകുന്ന ഹോസ്പിറ്റലില് പോകുന്ന ബ്ലഡ് ചെക്കയ്യുന്നു.
ആഹ്.
അങ്ങനെക്കെ പോന്നു ഡോക്ടറെ കാണുന്നു.
മറ്റേ ഷുഗർ ഷുഗറിന്റെ പ്രോബ്ലം അല്ലേ ഇള്ളത് അതിപ്പ കുറവില്ലേ ഇപ്പം.
ആഹ് ഷുഗറിന്റെ ഷുഗർ കൂടിയതല്ലായിരുന്നോ. ആഹ് അതുപോലെ ഓടിയപ്പോഴാ ഇങ്ങനെയൊക്കെ ഹെൽത്തിനൊക്കെ ഇങ്ങനെ. ഇതൊക്കെ വന്നത് അങ്ങനെക്കേ
ചോറ് നേരത്തിന് ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നോ ചേച്ചി
ഇല്ല ഷുഗറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഷുഗറുണ്ടായിരുന്നു. വർഷങ്ങ ക്കു മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള്. അതിന്റെ മെഡിസിൻ കഴിച്ചോണ്ടിരുന്നാ അപ്പഴാ ഈ ക്രിയാറ്റിലിന്റെ ലെവലൊക്കെ അങ്ങ് കൂടിയത്.
കൂടിയത് ആഹ്. ഇൻസുലി അന്നേരിപ്പോ കൂടുമ്പോ ഡോക്ടർ പറയത്തില്ലായിരുന്നോ അമ്മൾ ഇൻസുലൻ ഇട് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ
ഇല്ല നമ്മള് ഇത് ലാസ്റ്റ് ഘട്ടത്തിലാ ഇൻസുലിൻ ഒക്കെ എടുത്തത്. ആഹ് നമ്മള് ബേ ആ ഷു മെഡിസിന് ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്.
ആഹ് ആഹ് ആഹ് അതായത് ചേച്ചി ചെക്ക് ചെയ്യത്തില്ലായിരുന്നോ ഒൻ ദിവസവും ഇല്ലെങ്കിൽ രൺ
ഇത് പുള്ളിക്കാരന് അത് അത്ര ചെ ക്ക് ചെയ്തില്ല. പുള്ളിക്കാരന് അത് കാര്യമാക്കിയില്ലായിരുന്നു.
ഷാമ് അല്ല അമ്മക്ക് ഇച്ചിരി ഷുഗർ കൂടുമ്പോഴ്തന്നെ നമുക്ക് അറിയാല്ലോ കാല് പെരിപ്പും തലപെരു
ആഹ് ആഹ് ഹും ഹും ഹും അത് എല്ലാം ഉണ്ടായിരുന്നോ പുള്ളിക് ക്കാരന്. എല്ലാം ഉണ്ടായത് പിന്നെ അന്ന് അന്നത്തെ സാഹചര്യത്തിൽ പുള്ളിക്കാരനൊന്നും ഒന്നും ഉണ്ടായില്ല ഒരു ആഹ് കണക്കാക്കിയില്ല
അച്യോ
ആഹ്
ഉം
പിന്നെ വീട്ടിലോട്ടൊക്കെ വിളിക്കാറുണ്ടോ?
ആഹ് വീട്ടിലോട്ടൊക്കെ വിളിക്കാറുണ്ട്. എല്ലാരേം വിളിച്ച് വൈന്നേരം ആവുമ്പേൾ എല്ലാരും ഒന്ന് വിളിച്ച് എല്ലാരും സുഖാന്നോ എന്നൊക്കെ ഒന്ന് ചോദിക്കും ആഹ് ന്ന അമ്മ ഒറ്റയ്ക് ഉള്ളോണ്ട് പിന്നെ കുറച്ച് നേരം ഉച്ചക്ക് അമ്മയെ ഒന്ന് വിളിക്കും പിന്നെ വൈകീട്ടോ പിന്നെ കിടക്കുന്നതിന് മുമ്പിട്ട് ഒന്ന് വിളിക്കും അമ്മയ്ക്കും ഒരു ടൈം പാസു വേണ്ടായോ
മറ്റേ മറ്റേ ചേച്ചി വിളിക്കാറുണ്ടോ?
ആഹ് ഓരും വിളിക്കാറുണ്ട്
ആഹ് ആഹ്
ആഹ് അവരും രാവിലെ രാവിലെ ആവുമ്പം ഇതുപോലെ ആ പിന്നെ അവരുടെ മോക്കും ജോലി ആയല്ലോ തവണ ആഹ് അവെപ്പോ അവളെ പിന്നെ ഹസ് ഹസ്ബെന്റങ്ങു പോയി ആഹ് ഹസ്ബൻ്റ് അങ്ങ് പോയി. അപ് പുള്ളിക്കാരൻ വിട്ടിട്ട് പോയി പിന്നെ അവളെന്നെ അവിടെച്ചു കൊണ്ടുവന്ന് വിടണം അപ്പന്നാ നെയ്യാ വ വണ്ടി വരും അവരെ ഓഫീസിലെ പക്ഷെ അവരെ വണ്ടി വരുന്നന്ന് പറഞ്ഞു ആയാലും ഒത്തിരി പിന്നെ ഇവരി ഇച്ചിരി ഉള്ളിലോട്ട് മാറി മെയ് ഹൈ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല ഹൈവേ കഴിഞ്ഞിട്ട് പിന്നെ ഒ ഒത്തിരി അപ്പാർട്ട്മെന്റ് മല്ലോ അകത്തോട്ട് കേറി അന്നേരം അവര് കൊണ്ടുവന്ന് ഹൈവേ വിടണം അന്നേരം അവരെ ഓഫീസിനെ വണ്ടി വരും കൊണ്ടു പോകും അന്നരം ആ ഹൈവേ വരെ കൊണ്ടു പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് തിരിച്ച് ആ വണ്ടി കൊണ്ടുവന്ന് ആ നമ്മൾ ആ കേറിയെടുത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടും. പിൻ വിളിച്ചോണ്ട് വരണം ഉം അവൻ്റെ സ്‌കൂളി പുള്ളോരെ കൊണ്ടുപോന്നതും കൊണ്ട് വരുന്നതും അതൊരു ജോലിയുണ്ട്. പിന്നത് കഴിയുമ്പം പിന്നെ അത് കഴുമ്പോൾ അവള് പിന്നെ അത് കഴുമ്പോ ചേട്ടൻ പോകും അത് കഴിയുമ്പോ പിന്നെ കുറച്ച് കഴിയുമ്പഴത്തേന് പിന്നെ അവള് പിന്നെ പുൾ പിള്ളേർക്ക് കോച്ചിങ് ഒക്കെ എടുക്കുന്നുണ്ട്
ആഹ് ആഹ് ഹാ ഹാ ഹാ
അങ്ങനൊക്കെ ടൈം പാസും ആയിട്ടൊക്കെ ഇങ്ങനെ കഴിയുന്നു പിന്നെ കൊറേ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ആ കൊറച്ച് സോഷ്യൽ വർക്ക് പിന്നെ കൊറേ ആനിമൽ വർക്ക് കൂടുതൽ ആനിമൽ വർക്കാ സോഷ്യൽ വർക്കിനേക്കായലും കൂടുതലാ അങ്ങനത്തെ കൊറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇരിക്കാനേ സമയം ഇല്ല ഇങ്ങനൊക്കെ ടൈം എവിടെങ്കിലൊക്കെ വല്ല പശുവോ പട്ടിയോ ഒക്കെ വയ്യറക്കുമ്പോഴത്തെ വരും പിന്നെ ആംബുലൻസ് വരും അതിനെ കൊണ്ടുപോകും പിന്നെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യും ആഹ അങ്ങനെയൊക്കെ കൊറെ പരിപാടികളും ഒക്കെ ആയിട്ട് അവര്
ആ അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ വീട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ അല്ല ഫുഡ് കഴിക്കാറൊക്കെ ആയോ
ആ ഫുഡ് കഴിക്കാറായി ഞങ്ങളിവിടെ പത്തു പത്തുമണിയൊക്കെ ആയിട്ട് കഴിക്കത്തുള്ളൂ മക്കളെ പണ്ട് പഠിപ്പിക്കാണ്ടിരിക്കുമ്പരുത്തി പി ആ ഒരു ശീലം ഇപ്പോഴും ആ പത്തുമണിയ ആായിട്ട് പിന്നെ ആഹാരം കഴിക്കാനൊക്കെ
ഉ ദന്താത്ചാപ്പാ ത്യ
അത് ചപ്പാത്തിയ ചപ്പാത്തി ഉ ചപ്പാത്തി കറി ഇവിടെും ചോ റൊന്നും വേണ്ട പിള്ളർക്കൊും ചോറന്നന്ന് പറഞ്ഞ സാധനമേ വേണ്ട
വേണ്ട ആ ഉച്ചക്കായാലും
ഉച്ചക്കായാലും അവര് അവർക്ക് ൊട്ടി അവരോന്ന് രാവിലെ റൊട്ടി കുട്ടി ഉണ്ടാക്കി വെച്ചേരാ ഞങ്ങൾക്ക് ഉച്ചക്ക് ഞങ്ങൾ അത് തന്നെ കഴിച്ചോളാം പക്ഷെ അവർക്ക് ചോറ് വേണ്ട
ഉം ഉ ഉം
ഉ ആ അങ്ങനെ ഇരിക്ക എന്താ പിന്നെ ശരി ചേച്ചിഞ്ഞാൻ പിന്നെ വിളക്ക ഓക്കെ ആഹ ആ ഓക്കെ ആഹ